ഹലോ കേക്കുന്നുണ്ടോ
ആഹ് കേൾന്നുണ്ട്
ആഹ് എന്തൊക്കെവർത്താനം
ആഹ് സുഖാണ് സുഖല്ലേ
സുഖാണ് തെരക്കിലാണോ
എൽ തെരക്കിലല്ല
അഹ് ശരി പിന്നെ മക്കളൊക്കെ സ്കൂളിട്ട് വന്നോ
ആഹ് ഓല് സ്കൂളിട്ട് ഇതാ ഓരോര് തരിത അവിടെടക്ക ഇരിക്ക്ണു
എത്ര ആളാണ്
മൂന്നാള്
അത് ശരി ഹസ്ബൻഡ് എന്ത്യ്യുന്നു
ഹസ്ബറ്റ്കൂലിപ്പണി
അതെ സ്ഥലം എവിടാ പറഞ്ഞേ
സ്ലതാനം മലപ്പുറം
ഔ മലപ്പുറാണോ
അ ആഹ്
മലപ്പുറം മലപ്പുറം നിങ്ങളെ എ നിങ്ങളെ ശരിക്കും ഉ താമസിക്കണത് മലപ്പുറം എവിടൊയിട്ടാ?
മലപ്പുറം തിരൂര് ഭാകത്ത്
തിരർ ഭാഗത്തോ ആ ആ അത് ശരി ശരി ശരി
ഇവൾക്ക് എത്ര മക്കള?
ക്ക് രണ്ടാള്
ഓ പഠി സ്കൂൾ പഠിക്ക?
ആഹ് അവര് പഠിക്കാണ്
ഓ ഓ എത്രീല്?
അവര് ഒരാള് ആറിലും ഒരാള് മൂന്നിലും
ഓഹോ
അങ്ങനെ ചെറിയ മക്കളാ പിന്നെ ചായടൊക്കെ കഴിഞ്ഞോ? ആഹ് ചായ കുടിച്ചു നിങ്ങള് വേ ഈ ടൈമിനാണ് ചായ കുടിക്ക സ്കൂള് വരുന്ന ടൈം നാല് മണിക്ക് ല്ലേ
ഏ ഞങ്ങള്ൾ കുടിച്ചിട്ടില്ലേ ഞ മക്കളൊക്കെ ഒരു ചോറ്ത്തിന്നല്ലേ ചോറ് കൊടുക്കൊള്ളു സ്കൂൾ വിട്ട് വന്നിട്ട്
പിന്നള കു ആഹ് ചോറ് എന്നിട്ടാ ചായ കുടിക്കൂ
അതെ അത് ശെരി അപ്പൊ അവര് ആഹ് അത് ശരി അത് ശരി
പ്പള് ഓയ കുറച്ച് കഴിഞ്ഞാൽ കൽക്ക് പിന്നെ പൈക്കുമ്പഅവ പഠിക്കുന്ന നേരത്താവകും അപ്പൊ ചോറ് കൊടുക്കല്
അപ്പൊ ഇപ്പ ചോറ് കഴിച്ചാ പിന്നെ രാത്രിക്ക് കഴിക്കൊ?
ആ രാത്രി കയിക്കുവാണെങ്കില് കയ്ക്കും അധികം നേരം ഒരു അപ്പം ഉറങ്ങിട്ടില്ലങ്ക ചോറും അപ്പംവേഗംക
അഹ് ശരി അഹ്ശരി എന്തെങ്കിലും സ്പെഷ്യൽ ആായിട്ട് എന്തെങ്കിലും വേണമന്ന് നിർബന്ധംണ്ടോ? ഹലോ ഹലോ ഹലോ